ഓ പറ -
പിന്നെ എന്താന്നാ ഫുഡൊക്കെ ണ്ടാക്കിയാ?
ഓ
ഉം
പിന്നെ പുട്ട് എന്തൊക്കെ മസാല പുട്ടൊക്കെ ഉണ്ടാക്കലുണ്ടോ?
ആഹ ഞാന എടക്ക എടക് പരിക്ഷിച്ചിട്ടുണ്ടായിരുന്നു മസാല പുട്ടെ
ആഹ അതെങ്ങനെ ബീഫ് ബീഫ് വെച്ചിട്ടാ?
ആല്ല ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ബാൂും പിന്നകത്ത് കുറച്ച് എസ ആ അത്ത് കൊറച്ച് ചിക്കൻ ഉണ്ടല്ലോ പൊടിച്ചിട്ട് അ പൊടികളെല്ലാംട്ട് തക്കാളിയും ഉള്ളി വയറ്റിട്ട് അങ്ങനെ ചെയ്തു ആഹ്
അല്ലെ അല്ലാതെ ഇപ്പൊ പുട്ടുപൊടിയില് നമ്മളിപ്പോ ഇതേപോലെ മസാല കൂട്ടിട്ട് ഇണ്ടാക്കുവല്ലോ?
ആഹ് അ എനിക്കറിലഞാന ഇത് ഇത് എന്റെ മാത്രം പരീക്ഷണമായിരുന്നു. ഞാൻ വെറുതൊയിന്നപ്പം.
ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിട്ടുണ്ട്. ഉം ഉള്ളിയും, തക്കാളിയും. ഇഞ്ചിയും, വെളുത്തുള്ളിയ ഒക്കെ വാട്ടീട്ട്. അ അതിക്ക് വേവിച്ച ചിക്കന് പൊരിച്ച ചിക്കന് പൊരിച്ച ചിക്കനും ഇട്ട് പിന്നെ മുളംപൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് നല്ല മസാല ഉണ്ടാക്കിട്ട് പി എന്നിട്ട് സാധാരണ നമ്മള് തേങ്ങ കുറ്റിയില് നറക്കൂലേ ഏ പുട്ട് തേങ്ങ ട്ട് പിന്നെ ഈ മസാല ഇട്ട് കുറച്ച് ഏ പുട്ടുപൊടി ഇട്ട് എന്നിട്ട് പിന്നെ തേങ്ങ ഇട്ട് അതിന്റെ മോള്ല് മസാല ഇട്ട് പുട്ട് പൊടിട്ട് അങ്ങനെ ആവി കേറ്റും. നല്ല ടേസ്റ്റാ അതേപോലെ ഏ ഏേ പാൽപ്പൊടിയും. ഏർ. ക്യാരറ്റും കൂടെ മിക്സ് ആക്കിട്ട്.
ആഹ്
പാല് കുഴച്ചും കൊഴക്കും പുട്ടുപൊടി. ആഹ് ആഹ്
എന്നിട്ട് പുട്ട് ഉണ്ടാക്കി എടുക്കുംല്ലേ?
ട്ടത് സാധാരണ പോലെ തന്നെ തേങ്ങ ആഹ് തേങ്ങ ഇട്ട് അയ്ക് മിക്സ് ഇട്ട് ആവി കേറ്റിട അതുംനല്ലേ ടേസ്റ്റാ സ്റ്റാ
അതെ ഉം ഞാന് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നുമില്ല ഞാന് ജസ്റ്റ് ഇപ്പ ബാക്കി വരുന്നത് വ ച്ചിട്ട് എന്തെങ്കിലും. ഇപ്പൊ നമ്മള് കോളേജിലൊക്കെ പോയിട്ട് വരുമ്പോ ഭയങ്കര ടയേഡ് ആയിട്ട് ഇരിക്കുവ അപ്പൊ നമുക്ക് ഇപ്പൊ വീട്ടിൽ ആാരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മള് തന്നെല്ല ഉണ്ടാക്കാൻ പറ്റും. റ്റ അങ്ങനെ പിന്നെ ആ ഒരു വിശപ്പിന്റെ ആവേശത്തിൽ എന്തെങ്കിലുക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്ക അപ്പ അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും.
നമ്മള് ട്രൈ ചെയ്യും അങ്ങനത്തൊക്കെ ഇപ്പത്തെ മക്കൾ ഫുൾ മാഗിയാ
ആ അതകുമ്പെ അഞ്ച് മിനി റ്റ കാര്യ ഇല്ലേള്ളൂ ആ ആക്കയ് എടക്ക് നേരത്തെ ഇങ്ങനെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയെ ചെയ്യുവായിരുന്നു പിന്നെ കൊറേ ആയി കഴിയുമ്പോഴത്തേക് നമുക്ക്ത് ഒരു മടുപ്പായി തോന്നും പിന്നെ അവരാ മാറ്റും ഏ
ക്കാത്ത സാധനം ണ്ടെങ്കില് അതാ ഉം മേഗി അത് അതില് ഒന്നും ടൂല
ആ
വെറുതെ വെള്ളത്തില് ആ മസാല ഇട്ട് മേഗി ഇട്ട് വേവിച് തിന്ന ക്ഷെ എനിക്ക ത് ഇഷ്ടല്ല
അ എനിക്കതും പറ്റത്തില്ല ഒരു വല്ല നമു ക്ക് നമ്മ എനിക്ക് അതിനകത്ത് കൊറ്ച് ഉുള്ളിയും തക്കാളീം അങ്ങനെ എന്തെങ്കിലുക്കെ ട്ട്ട്ട് ചെയ്യുന്നതാണ്
ആ ഞാന് ഉള്ളീം തക്കാളീം അതെ ഉള്ളീം താ തക്കാളിയും ഒക്കെ വയറ്റി അതിലേക്ക് പിന്നെ ഒരു മുട്ട ചിക്കി പാറ്ന്ന് ആ എന്നിട്ട് മേഗി ടുമ്പോ നല്ല ടെസ്റ്റ് ഞാൻ മേഗി മുന്നേ വേവിച്ചു വെക്കും വെറ്തെ വള്ളത്തിന് തനി വെള്ളത്തില് വേ ആ വേ ച്ച് ഊറ്റി വെക്കും
ഉം
എന്നിട്ട് അയ്ക്കിടും എന്ന്ട്ട് മസാല കൂട്ടിട്ടയ്ക് ടും ഉ
ഉ ഞാന് ഉ ഞ ഓ ഡിഫറന്റ് ആയിട്ട് നമ്മൾ ഓരോ പരീക്ഷനത്തും അതിന് വേറെ മാഗി തന്നെ ഇത്രേം നല്ല ടേസ്റ്റായിട്ട് നമ്മള് കഴിക്കാൻ പറ്റും ഹേനെ പല ഇപ്പ അതിനത്ത് കച്ചപ്പ് സോയാ സോസൊ ക്കെ ചെയ്യുമ്പോ വേറൊരു ടേസ്റ്റ് വരും ഉ
അത് പോലെ മക്രോണിയിലും ചെയ്ത് കഴിഞ്ഞാ അത് വേറൊരു ടേസ്റ്റാ
ആ മക്രോണി പക്ഷെ മക്രോണി ഇവിടെ അത്ര ഇതല്ല മാക്രോണി അത് ഞാന് ഞ എനിക്കതിങ്ങനെ ഉണ്ടാക്കാൻ എനിക് അറിയത്തില്ല ഞാൻ വെറും വെറ്തെല്ല മറ്റു മാഗി ഉണ്ടാക്കുന്ന ആ ഒര് ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാ ജസ്റ്റ് വെള്ളമൊഴിച്ച്ട്ട് പൊടികളെല്ലാം മിക്സാക്കി ഉള്ളി ഇതൊക്കെ വഴറ്റി മക്രോണി പക്ഷെ ആ മക്രോണിയുടെ ഒരു ഒരു ചെവയുണ്ടല്ലോ ഒര് കുത്തല് പോലെ അത് നമു ക്ക്‌ എല്ലാർക്കും അത് പിടിക്കത്തില്ല അതുകൊണ്ട് ഇ ഞാനത് അത് നിർ ത്തലാക്കി
ആ ഇവിടെ അത് ഭയങ്കര ഇഷ്ടാ
അതെയോ അതെങ്ങനെയാ ഉണ്ടാക്കാറ്
അത് പിന്നെ അതേപോലെ ഉള്ളീം സാധനങ്ങളൊക്കെ വയറ്റും ഉള്ളി തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മല്ലിചേപ്പ് പച്ചമുളക് ഇതൊക്കെ ട്ട് വയറ്റിട്ട് ക്യാപ്സിക്ക ണ്ടെങ്കി ക്യാപ്സിക്കം ഇടും ബീൻസ് ണ്ടെങ്കിൽ ബീൻസ് ടും ക്യാരറ്റ് ഇതൊക്കെ കൊറ്ച്ച് ഒരു ലേ ശടും ഇത്തിരീചേ ന്ന്ട്ട് പിന്നെ ഹേ മ ക്രോണി വേവിച്ചച്ച മക്രോണി അയിക് ട്ടിട്ട് പിന്നെ എറ്ച്ചിക്കറി ഇല്ല ദിവസാണെങ്കില് ലേസം എറച്ചിയും അ കറിയും കൂടെ ഒയ്ക്കും
ആ ഈ മക്രോണി ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന ടൈ ഇതായിപ്പോകത്തില്ലേ
അല്ല അല്ല അത് വേവിക്കുന്ന സമയത്തായി ക്ക് ലേസം എണ്ണ ഒഴിക്കുകയാണെങ്കില് അതാ ഒട്ടി പിടിക്കൂല
അതെ അല്ലെ ആഹ് ആഹ്
അത് എന്നിട്ട് ഞമ്മളാ വെള്ളം ഊറ്റിക്കളയില്ലേ അപ്പ ലേസം പച്ചവെള്ളയിന്റെ മേ മേല് കൂടെ ഇങ്ങനെ ഏ തൂവി കൊടുത്താല് ഒട്ടൂല
ഒട്ടിപ്പടിക്കത്തില്ലല്ലോ ഓക്കേ.
അതു ഇഷ്ട നാലുമണി ആഹ് മൊത്തെ ആഹ് വേവിക്കൂല ഓൾറെഡി അത് വെന്തതല്ലേ
ആഹ് അതെ ആഹ് ആഹ്
പെരയില് കൊറച്ച് നേരം കെടന്ന്
അങ്ങട് വാങ്ങിവെക്കും വാങ്ങിയെടുക്കല്ലേ അതിനകത്ത് മറ്റെ ടൊമാറ്റോ സോസോ
ഓ ഓ അത് മക്കളെ അവർക്ക് ഇഷ്ടാണെങ്കില് അവർക്കോയി ഓ അവര് തയ്ച്ചോദിക്കും
ഉം
സോയാ സോസും ഉം മറ്റേ ടൊമാറ്റോ സോസൊക്കെ അയിന്റെക്കെ ആളാ ഞമ്മക്ക് അയിന്റെ ചൊയ ഇഷ്ടപ്പെടുന്നില്ല.
ടൊമാറ്റോ സോസ് ഞാൻ ഭയങ്കര അഡിക്റ്റഡാ അതി മുഉം മം എനിക്ക് ഈ സോസ് ഇല്ലാതെ ഇപ്പോ എ പപ്പ്സ് മേടിച്ചാലക്കെ കട്ട്ലേറ്റ് മേടിച്ച എന്ത് വാച്ചാലും എനിക്ക് സോസില്ലാതെ സോസില് മുക്കി കഴിക്കാതെ എറങ്ങൂല ആഹ് ഒ വസ്ഥയ
മയോനിസൊ
ആ മയോണീസും എനിക്ക് ഇഷ്ട ഏ ഞാൻ കൂട്തില് ഇപ്പം മന്തിയൊക്കെ മേടിക്കുവാണെങ്കിലും മയോണേസ് ശരിക്കും വീട്ടിൽ ഒണ്ടാ കൊറച്ച് ഒണ്ടാക്കും മറ്റേ എ മൊട്ട് മുട്ടെം വെച്ചിട്ട് അങ്ങനെങ്ങ് ഒണ്ടാക്കും എന്നും മൊ നമ്മളെ കാണും ചോറ് കൊണ്ടോരൊക്കെ ഏ എപ്പോഴും സ്റ്റോക്കാ അപ്പൊ അതുകൊണ്ട് മൊട്ട കാണുമ്പോ നമ്മള് ഞാൻ
ആഹ് നിങ്ങള് മുട്ട പുഴുങ്ങിയിട്ട ഉണ്ടാ
അല്ല ഞാൻ മുട്ട അല്ലാതെ മുട്ട പൊട്ടിച്ചോഴിച്ചിട്ട് മറ്റേ വിനാഗിരിയും അങ്ങനെ പുഴുങ്ങിയ മുട്ടേല് ഞാൻ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ല
ആഹ് ഞാന് ട്രൈ ചെയ്തിട്ടുണ്ട്
ഉം നന്നായിട്ടുണ്ടല്ലേ അതൊന്ന് ബയങ്കര തിക്കായിട്ട് വരുവല്ലേ
ആഹ് തിക്ക് ആഹ് അങ്ങനെ ഓവർ തിക്കില്ല ക്ഷെ അതേ ടേസ്റ്റും അതേ ഒരു ചൊവയൊക്കെ വരുന്നുണ്ട്
അതെല്ലേ ആഹ് ആഹ് ഉം ഉം
അതാവുമ്പോ ഹെൽത്തിയാണ് എത്ര നേരം വെച്ചാലും
ഉം എത്രെ അതെ അതെ നമ്മളൊണ്ടാക്കി കഴിപ്പ നമുക്ക് വിശ്വസിച്ച് കഴിക്കാലോ
മറ്റേത് ഞമ്മള് ഇപ്പോ ഇന്നിപ്പോ ഞമ്മളുണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ ഒരു ദിവസം രണ്ടു ദിവസൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ
ആ അത് അത് മയോണെസ് എങ്ങനെ വെക്കാൻ പറ്റത്തില്ല അതാണ് ആഹ് എന്നാ പിന്നെ നമ്മള് കടയിന്ന് മേടിക്കുമ്പോ അതൊരു അത് കൊറച്ചല്ലേ കാണത്തൊള്ളൂ അപ്പൊ നമുക്കിങ്ങനെ കൊറെ വേണം എനിക്കാണെങ്കി എനിക്കാണെങ്കിൽ നല്ല ഈതൊക്കി കൊഴച്ച് കഴിക്കണം അതാണ് എനിക്കിഷ്ടം അപ്പം പിന്നെ അയിന് വേണ്ടിയിട്ട് ഈ എക്സ്ട്രാ ഞാൻ ഉണ്ടാക്കുന്നെ
ല ഇവിടെ മക്കളൊക്കെ മനോനീസിന്റെ ആൾക്കാരാ
ആഹഹാ ങേഹെ ഉം പൊറത്തു പോയി ഫുഡൊക്കെ കഴിക്കാറുണ്ടോ
ആഹ് ഇവിടെ ഇടക്ക് പോകവും പക്ഷെ അധികം വീട്ടിലേക്ക് കൊണ്ട വരില്ല
വീട്ടിലേ കൊണ്ടരല്ലേ ആഹ
ഊം
പിന്നെ അൽഫമ ഒക്കെ എടക്ക് ഇവിടെ വീട്ടിലുണ്ടോ മോന് മോന അതിനന് ഭയങ്കര വിശാറ
അ ആഹ്
അങ്ങനെണ്
അൽഫാം എങ്ങനെയാ മറ്റേ ഓവൻലൊക്കെ വെച്ചിട്ട്
ഓവൻ ലല്ലാ ഗ്രില്ലില്
ഗ്രീില ആൽഫാം ഓക്കെക്കെ ആഹ മറ്റേ ഇതാവ ദദേശ
ആ
ആഹ് ആഹ് ഉം ഇപ്പം മറ്റേ കുക്കറിലൊക്കെ മ ഇത് ഫുൾ ഷവായൊക്കെ ഉണ്ടാക്കാനുള്ളര് അതൊക്കെ ട്രൈ ആക്കിട്ട്
ഇല്ലല്ല ഷാവായ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല
ആഹ ആ പക്ഷെ ഏത് ശവായന്ന് പറയുമ്പോ ഇപ്പൊ ഇപ്പൊ ആഹ് ഒരു വട്ടെ ഞാൻ ഷവായ കഴിച്ചിട്ടുള്ളു പക്ഷെ ആ ഷവായന്ന് പറഞ്ഞാ മസാലയുണ്ട് പക്ഷെ ഉള്ളിലോട്ടൊരു പച്ചച്ച
ചെയ്യാ ഇവിടെ ഏഹ് ഇവിടെ ഒരു ദിവസം അതേപോലെ കൊടുന്നിരുന്നു കടയിന്ന് പെ അത്തുപോലെ അ തന്നെ മസാല ഉള്ളിലോട്ട് പിടിച്ചിട്ടില്ല
ആഹ ആഹ്
പുറമേ നല്ല മസാലണ്ട്
ഏഹ്
ഉള്ളള്ക്ക് മസാല പിടിച്ചിട്ടില്ല
ആ അതെയാ ഏ അതുകൊണ്ട് ഞാൻ അന്നത്തോടെ നിറ തെതെ എനിക്കും അതെ വീട്ടില് ട്രൈ ചെയ്യണന്ന് ങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്
ആഹ് ഒരു ദിവസം ട്രൈ ചെയ്തു
ഉം ട്രൈ ചെയ്യണം
ഉം
ആഹ് ചേച്ചി ഞാന്ന വെക്കട്ടെ
ഓക്കെ ഓക്കെ